ഹലോ
കേക്കാവോ
എ കേൾക്കണില്ലേ
ആ കേക്കാം കേക്കാം
എന്തൊക്കെയുണ്ട് വിശേഷം
വിശേഷം ഇന്ന് രാവിലെ വരെ മഴയായിരുന്നു ഇപ്പൊ കുറച്ച്
ആഹ് ഇണ്ട് ഇണ്ട് ഞങ്ങളവിടെ നാട്ടിലും അതേപോലെന്നെ നല്ല മഴയായിരുന്നു രാവിലെ ഇരുട്ടിടിച്ച് മയം
മ് മ് ഉ ഉ
ആഹ് ശരിയാ കാറ്റും മഴയും മം കുട്ടികളൊക്കെ സ്കൂളില് പോയിലെ ഉ
തുണികൾ ഉണക്കിയെടുക്കാനാണ് പറ്റാത്തത്
ഏ എന്ത്
തുണികളൊക്കെ ഉണക്കിയെടുക്കാനാണ് പറ്റാത്തത് മഴ വെ മഴ വരുമ്പോ എടുത്തക വീ വീണ്ടും വെയിലാവും വീണ്ടും പുറത്തു പോയോ
ആ ഞാൻ ഞങ്ങള് ക്കെ ഞങ്ങള് വീട് ടെറസ് രണ്ട് നില ആയപ്പോ ഒര് റൂമില് അയൽ കെട്ടിയേക്ക
ആ എന്നാലേ ഈ കൊറ ത്ത്‌ വെയില് കൊണ്ട് ള്ള ഉണങ്ങുമ്പോ ഒര് ചൂടും ആ നമ്മള് അകത്തിടുമ്പോ ഒരു സ്മെല്ല് ആയിരിക്കൂല്ലേ
സ്മെല്ലായിരിക്കും അതിന് വാഷി മെഷീൻട്ട് ഉണക്കൂ
ഓ ഹൊ
അങ്ങനെ ഒണക്കുമ്പോ പിന്നെ അത്ര സ്മെല്ലായി വരില്ല പിന്നെഎന്നെപാ തില് എടക്കെടക്കിങ്ങനെ തൊറക്കൂ തൊറന്നിടൂ എന്നാ പിന്നെ അത്ര സ്മെല്ലായിട്ട് വരില്ല കൊറെേ ഉണ്ടാവും കുട്ടൃളുതൊക്കെ സ്കൂള് വിട്ട് വന്നതും
അതെന്നെ സ്കൂളിട്ണ തുണി വീട്ടിലിട്ണ തുണി യൂണിഫോംമ്
ആഹ് അതെ കൊറേ ഉണ്ടാവും എല്ലാർത്തുംപാടെ തോനെണ്ടാവും അതും തോനെ ആയല് കെ ട്ടി പൊറത്ത് പിന്നെ അങ്ങനെ ചിക്ക തോരെടാറില്ലൃ ഒക്കെ ഉള്ളിലെന്നെ ആദ്യപൊ ഇടല്
ആഹ് ആഹ് അതാവുമ്പോ നോക്കണ്ടല്ലോ അവിടെക്കടന്നൊണങ്ങികോളും
ഒണങ്ങിക്കോളും എന്താ ഉച്ചക്ക്ക്ള്ളേ ഏ
ജോലി ഉച്ചത്തേക്കുള്ളതൊക്കെ
ഈ എടി ആഹ് കുറച്ചൊക്കെ ആയെടേ ഉപ്പേരികളൊന്നും ആയില്ല കറിയായൈ മീന് മൊളകിട്ടതാണ് മീൻ മൊളക്ടുമ്പോ നേര്ത്തായാ കൊറേ നേരം നിന്നാല് അതില് ടേസ്റ്റ് കൂടും
ടേസ്റ്റ് കാണും ഉം ഉടനെ വെച്ച് കഴിക്കുമ്പോ ഒര് ടേസ്റ്റില്ല പച്ച ഒര്
ഉം ഉം ഏ പിറ്റേന്നെക്കാണ് നാളെക്കാണ് ഏറ്റവും ടേസ്റ്റ് റ്റ് കൂടുതല്ണ്ടാവ
ഞാന് തലരാ ആദ്യം തന്നെ ഏ മീന് തറവേ തലേനെന്നെ മുറിച്ച് വെച്ചാണ്ട് പിന്നെ രാവിലെ തന്നെ ഇതൊക്കെ ഇതാക്കി ഉച്ചകക്ക്ള്ളാവുമ്പൊളും
ചോറ് പിള്ളേര് ചോറ് കൊണ്ടൊവോ
ഇല്ല ഇല്ല പിള്ളേര് ആരും കൊണ്ടുവില്ല ഒരാൾക്ക് ഏം എല്ലാർക്കും സ്കൂൾനന്നെ കിട്ടല്
ഉം ഉം എനിക്കിവിടെ ഇത്രം വർഷായിട്ട് പിള്ളേര് എന്റെ മൂത്തേള് ആറില് പഠിക്കുന്ന് രണ്ടാംത്തേള് നാലില് ഇതുവരായിട്ട് ചോറൊന്നും കൊണ്ടൊവുല്ല നിപ്പൊ ഈ വർഷം തൊട്ട് രണ്ടു പേർക്കും ചോറ് വേണം
ആഹ് അത് ഫ്രണ്ട്സൊളൊക്കെങ്ങനെ കൊണ്ട് വരുമ്പൊളൈ
തൻ ആഹ് ആഹ് അതോണ്ട്
ഞാൻ പറയും ഞാൻ തെരൂലാന്ന് പറയും പിന്നെ അത് ഇതാറി ചെൽ പ്പന്തേങ്കിലും വെറൈറ്റി ഫുഡ് ഈ എന്താറയാ ബിരിയാണിയോ അങ്ങനെന്തെങ്കിലും മൻ ന്തി അങ്ങനെന്തേങ്കിലും ഉണ്ടെങ്കി പറയും ഞാൻ കൊണ്ടോട്ടെ എന്ന് പറഞ്ഞ് പിന്നെ വെഷമലും ഓല് തിന്നാനൊ ഓൽക്കേ തിന്നാനെടുത്തക്കലൊള്ളൂ പിറ്റേന്നെക്കോല് കത് വേണം അപ്പൊ ഞാൻപിന്നെ തിന്നാറില്ല ഞാ പിന്നെ അത് വെറും സാദാ ചോറേ തിന്നാറൊള്ളൂ
ഉം ഉം ഇല്ലഈ പിള്ളേരെ നമുക്കെ സ്തിരായിട്ടിങ്ങനെ കൊടുത്ത് വിടുന്നത് നല്ലതല്ല അതോണ്ട് ഞാൻ വിചാരിച്ച് ഇപ്രാവിശൃം വന്നിങ്ങനെ ചോയ്ച്ച് ചോയ്ച്ചിന്നപ്പോ പിന്നെവര് കാര്യം ആലോചിച്ചപ്പോ രാവിലെ ഇവർക്ക് ചോറ് കൊടുത്ത് വിടണം ഏഴ് മണിയാവുമ്പോ എല്ലാ ജോലിയാവും അടുക്കളയിലുള്ള എല്ലാ ജോലിം രാവിലെ ആവും
ആഹ് അയെന്നെ ഞാൻ തേ വല്യയോളിപ്പോ എട്ടാം ക്ലാസ്സിലാണ് അപ്പൊ ഓക്ക്ള്ള ഭക്ഷണം എട്ട്ന്നൊക്കെ കിട്ട് ട്ട് ഒമ്പത് മുതല് ചോറ് ഞമ്മള് വെക്കും
കൊടുത്ത് വിടണം ആഹ്
അപ്പോം അങ്ങനെ ആവുമ്പോ ഞാന് പറയ് ഈ കൊല്ലകുടിയാല്ലേ ഒള്ളൂ അത് കൊണ്ട്കൊയ്ക്കോ അത് കഴിഞ്ഞത്ത് അല്ലേ ഇതൊക്കെ പറയും
ഉം ഉം
അങ്ങനെ സമ്മതാണ് ഇപ്പൊ കുട്ടേള് ആരും കൊണ്ട്പോവാല്ല് ഇല്ലാ ഫ്രണ്ട്സൊളേക്കെ വാങ്ങലാണ് അടിക്ക് വെരണം കോറേ സ്റ്റെപ്പ് പോ ആഹ് ഏല്ലാരും കൊണ്ട്വര ലാണ് ഞാൻ ഒറ്റക്ക്യാണ് പാത്രം കഴ്കാനും കൂടി ഞാനാ ആഹ് ത ക്കൊക്ക് പോണെന്ന് പറഞ്ഞാണ്ട് എന്നോട് ഇങ്ങനെ സെന്റി അടിച്ചു ഹുഹും ഏത്
ചെലേ പിള്ളേര് കളി ഇങ്ങാട്ട് ഇങ്ങനെ വീട്ടിന്ന് കൊണ്ട് അവടെ പോയി കഴിക്കണത് കൊണ്ട് അങ്ങനെയൊക്കെ എല്ലാ പിള്ളരാം
ഹായ്
പിന്നെ സ്കുള്ന്ന് ടീച്ചർമാര് പറയും അവടെന്ന് കഴിക്ക അല്ലേ എനിക്ക് മീന് തന്നെയാഇവിടത്തെ സ്പെഷ്യല് അല്ലാ വേറേന്നാ
യെ
മീന് ഉണ്ട് ഒര് തോരനോണ്ട്
ആഹ് ആഹ് ആഹ്
മീന് കണവാ മീന് ഒണ്ട് വേറൊരു മീന് ഒണ്ട്
ആയ് ശേരി
ഉം
നിങ്ങക്ക് ആഹ് ആഹ് നിങ്ങള് ഈ ഇലകളൊക്കെ തിന്നോ
എന്തോ ന്ന്ഇലകള് ഞാനാ ഇലക്കറി
ഇലക്കറികൾ
ആഹ് കഴിക്കും കഴിക്കും
ഏഹ്
കഴിക്കും നിങ്ങള് അവടെ കഴിക്കില്ലേ
ആഹ് കയിക്കൂം ഞാന് അത് ചോയിക്ക്യാ തിരുനന്തപുരം ആഹ് എങ്ങനെ നിങ്ങളാ ഏഹ് ഞങ്ങളുണ്ട് ഇവടെ നല്ലോ കയിക്കും ഞങ്ങള് ഇവടെ കൃഷി നടത്തും വീട്ടില് ഉം അപ്പൊ മുരിങ്ങയില കുഴിച്ചിട്ട് ഇണ്ടാവും ഈ മത്തന്റെലാ പയറി ഇലാ മൊളകിൻ്റെല ചീരൻ്റെല ആഹ് ആഹ് കോവക ഇലാ
അതാക്കെ കയിക്കേയോ
ആഹ് നല്ല രസ കോവാക്ക്യാന്റെ എലൊക്കെ താളിച്ച് ഉപ്പേരിച്ചോ
ഉം ഉം
അങ്ങനത്തേന് ചോപ്പ് ചീരൻ്റെലാ പച്ച ചീര
ഉം അവടെ എല്ലരും എലകളെ കഴിക്ക്ള്ളാ
ആഹ് എലകളൊക്കെ നല്ലോ ഇവടെ ഞങ്ങടെ നാട്ടിലൊക്കേ അല്ലോ കൃഷികളൊക്കെ ന്തായോണ്ട്
ഞങ്ങള് അതൊന്നും കയിക്കില്ലാ ഞങ്ങള് ചീരയും ആഹ് പിന്നെ എന്താ ഇലക്കറി ഈ മുരിങ്ങേലാ
ഇവടെ ക്യാഷ് കൊടുത്ത് വാങ്ങലാ ഇല്ലാഞ്ഞാലൊക്കെ ഞങ്ങള് അവടെ അട്ത്തോള്ളാ വീട്ടുകാര് ഒക്കെ ചെലൊല് കിട്ടാഞ്ഞാല് ഈ ഞങ്ങളെ കൊറച്ച് ഒര് അങ്ങാടി ഇണ്ട് ആഹ് ടൗണില് പോയാണ്ട് വാങ്ങി പോ പോരിലാണ് അവടെക്കെ ഇങ്ങനെ ഇങ്ങനെ കൊട്ക്കാണാ കാണം നമ്മളെ പലേ പലേ ഇലകളൊക്കെ ഓരോ ഇലകൾക്കും ഓരോ പ്രാധാന്യം ഒണ്ടാവും ഓക്കെ
ഞങ്ങൾക്ക് ഇവിടെ അങ്ങനൊന്നും ഇല്ല
ഉം
മുളകിന്റെ ഇല്ലകെ കഴിക്കണ ആദ്യമായിട്ടാണ് കേൾക്കണേ
ആഹ് മുളകിന്റെല ഒക്കെ താളി നല്ല രസാ
ഏത് മുളകിന്റെ പക്ഷ സാധാ മുളകിന്റെയാ
ആഹ് ചീര പറങ്ങി് ഏത് മുളക് ആയാലും നല്ല രസാണ്
ഉം അത് ഇ ലേസട്ടാണ് കഞ്ഞിവെള്ളത്തില് ഉള്ളിയൊക്കെ ഇ ഉള്ളിയും ഒരു വെളുത്ത വെളുത്തുള്ളിയും ചെയ്യ ചെറിയ ഉള്ളി എരിഞ്ഞ് നല്ല
ഓ
എണ്ണയിലട്ട് തൂമിച്ചാണ്ട് ഐക്ക ലേസ കഞ്ഞിന്റെള്ള തോനോ ഉപയോഗിക്കരുത് കുറച്ച് കുറച്ച് ഇതാക്കിയാണ്ട് ക്കായല എരിഞ്ഞിട്ട അല്ല രസം അതേമാതിരി ഒരു എലണ്ടല്ലോ ഉം ഈ കാട്ടിലൊക്കെ ഉണ്ടാവും കുകാറിം
എന്തോന്ന് ആഹ് ചെറിയണം ഓഹ് ഓഹ്
ആ ആ ഇലകളൊക്കെ തിന്ന ആ ഇലകൾ നല്ല രസ ആ ഇല
അത് കഴിക്കോ
അതും കഴിക്കും
ഒരെലേം വിടൂലാ അപ്പഴേ
ഒരു എലയും വിടൂല അതാണ് ഞാൻ ചോയ്ക്കുന്നത് ഇലകളൊക്കെ തിന്നോ ചോയ്ക്കു
ആ അതൊക്കെ ആദ്യയിട്ടാണ് ഈ മറ്റേ ചെറിയണം അതില്ലേ അത് യ കണ്ടിട്ടുണ്ട് ഈ കൊറോണ സമയത്തൊക്കെ കൂടുൽ ആ എല്ലാവരും ഇലയാകളൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കണണ്ടതൊക്കെ അപ്പൊ അതിണ്ട്
അതൊക്കെ ഇതേമാതിരി താളിച്ചാണ്ട്കഞ്ഞിവെള്ളത്തിന് താള ക്കണം ഇന്ന
അത് എടക്കുമ്പോ ചൊറിയൂ ലേ
ചെറിയു അത് ഞമ്മൾ എല പറയുമ്പോം എല ഞമ്മള മേ ഇതില ഇടാതെ ആ തണ്ടൊട്ക്കെ പറിക്കണം ന്നാ ചൊ റീലാപിന്നെ കവറോ കയ്യില് കവറോ അങ്ങനെയൊക്കെ ഇട്ട്ങ്ങാണ്ട് ചെയ്യാ
വാ എന്നും ചൊറിലേ
ഇല്ല അത് വേവിക്കൂലേ ഈ മത്തൻന്റെല ഒക്കെ കണ്ടില്ലേ നിങ്ങൾ മുള്ളത് അത് ചെലോൽക്ക് ചൊറിയാല്ലോ ചെറിയല്ലോ ചെലേമത്തൻ്റെലൊക്കെ നല്ല മുള്ള് ള്ള മാതിരിയാണല്ലോ പക്ഷെ കഴിക്കുമ്പോളും അതേപോലെ ണ് ഇത് കഴിച്ച ഇത് താളി പോവും ഒന്നാമത് ചാമ്പി പോവും
ആഹ് ആഹ്
നല്ല ടേസ്റ്റ് ആണ്
ഇപ്പൊ മീൻ മലക്കറി വേറെ പച്ചക്കറികളൊന്നും കഴിക്കൂലേ
ഇപ്പ ആ പച്ചക്കറി കഴിക്കും പച്ചക്കറികളൊക്കെ ഇണ്ട് ഞാന അത് അങ്ങനത്തൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കേ ഞങ്ങൾ ഇവിടെക്ക ഉണ്ട് അപ്പൊ ഇന്നലെ ആ കൃഷി ചെയ്തേല് ഞങ്ങള അവിടൊക്കെ ആ സ്ഥലം ഒന്നായിട്ട് പുല്ലും കാടൊക്കെ ഉണ്ടായി നറഞ്ഞഞ് ഇപ്പ മ മയല്ലേ അപ്പൊ അതൊക്കെ വെട്ടിയപ്പൊ കൊറേ മത്തൻന്റെല ഉണ്ടായേഒരു എഴപത്തി പത്തഞ്ചച് കിലോന്റെ ചാക്കില് രണ്ട് മൂന്ന് ചാക്ക് മത്തൻന്റെലന്നെ പറിച്ചു വെച്ചാണ്ട് എല്ലാ വീട്ട് ക്ക് കൊടുത്തു ഇതിന്റെ ഓരോ ത്തൊരു ഓരോ പ്രേമികളാ ഇനിയുണ്ടോ ഇനി ഉണ്ടെങ്കിൽ പറയേണ്ട ഞങ്ങള് അങ്ങോട്ട് വന്ന് പറ ഏ
വിക്കുന്നതാണോ
വിക്കണല്ല ഞാന ഇവിടെ ആപ്പൊ ആ സ്ഥലാണ് തര ഫുുള്ളായിട്ട് കാടായിപ്പോ ഓലി ഞങ്ങള്ൾവേറെ വാട ഇതാക്കിയാണ്ട് വാങ്ങിക്കേനി അപ്പൊ കാട് പിടിച്ചപ്പം ഈ പാമ്പുകളോ ശല്യം ഉണ്ടായിന അപ്പൊ കാട് പിടിച്ചപ്പോ പുല്ലൊക്കായപ്പൾ ഓല് വെട്ടി ആ സ്ഥൽക്കാർ അപ്പൊ ഞങ്ങൾക്ക് പൊറുതേട് ഇത് എല്ലാ എല എടുത്താണ്ട് ചാക്കിലാക്കിങ്ങാണ്ട് വെച്ച് അത്ന്നിട്ട് കൊടു എല്ലാ വീട്ട്ക്കും എത്തിച്ചു കൊടുത്തു അപ്പ പറയാ ഇനി ഉണ്ടെങ്കിൽ പറയേണ്ടേ ഞങ്ങൾ ഇതിൻറെയക്കെ ആൾക്ക ആക്കാരാണ് പൈസ കൊടുത്ത് വാങ്ങലാണ് എല്ലാരും അപ്പോ ഓരോ ഇലകൾക്കും വെല ണ്ട് അറിയ നമ്മളിത് പുറത്ത് നിന്ന് അങ്ങനെ എങ്ങനെ പറ ല്ല ഓരോ എലകൾക്കും ഓരോ വെലണ്ട് നല്ലതാണ് കാൽസ്യം മറ്റോ എന്തൊക്കെ കണ്ണിന് കാഴ്ച അതൊക്കെ നല്ലതാണല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാണ് എന്നാ ശരി
ആശരി